ഹലോ.
ഹലോ കേക്കാമോ?
ആഇപ്പൊ കേക്കാം.
ഓ മഴയൊക്കെ ആയോണ്ട് റേഞ്ചിന് പ്രശ്നമാ.
ആഹ് അതെ. ആർക്കും കിട്ടുന്നില്ല വിളിച്ചിട്ട്. നല്ല മഴയാണല്ലേ? ഇവിടെ നല്ല മഴയാ. ആഹ് ഇവിടെ നല്ല മഴയാ. ഇന്ന് മുഴു
ആഹ്
ഉച്ച സമയത്ത് കൊറച്ച് കൊറച്ച് കുറവുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നല്ല മഴയാ. ഇപ്പൊഴും പെയ്തോണ്ട് നിക്കുന്നുണ്ട്.
ആഹ് ഹാ ഹാ.
ആഹ്. പിന്നെ ഭക്ഷണം കഴിച്ചോ?
ഓ കഴിച്ചു കഴിച്ചു. ഇപ്പം വന്നേ ഉള്ളൂ.
കെടക്കാറായില്ലേ? നല്ല വിശേഷം. അവിടെ എന്തൊക്കെയാ വിശേഷങ്ങള്?
ഓ ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഇല്ല. മഴാ പെയിത്. ഇപ്പൊ മഴ പെയിലന്നൊന്നും പറയാൻ പറ്റില്ല.
ആഹ് അതെ ഭയങ്കര മഴയാണ് ഇപ്പോ, രണ്ടു ദിവസായിട്ട്.
ആണോ ആഹ് എന് എന്തോ?
കുട്ടികളുണ്ടോ ഹൗസ്
അല്ല ല്ല ല്ല ല്ല.
അല്ലാ ല്ലേ.
എ അഹ്
സ്റ്റുഡന്റ് ആണോ? ഞാൻ ഹൗസ് വൈഫ് ആണ്. കുട്ടികളായിട്ടില്ല.
ആണോ? ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു. കെടക്കാറായി ആഹ്
എന്തെ
പിന്നെ സ്പെഷ്യല് ഇവിടെ ഒരു ഫംഗ്ഷന്ണ്ടായിരുന്നു. അപ്പൊ ബിരിയാണിയാണ്.
ഓഹോ
ആ എന്റെ ഒരാഎളയമ്മ ഉമ്മാന്റെ ഉമ്മാന്റെ അല്ല ഉമ്മാന്റെ ഏട്ട ഉമ്മാന്റെ അനിയത്തി ഉംറ ചെയ്യാൻ പോവാണ്.
ആഹ് ഹാ
ഉംറാന്ന് പറഞ്ഞാ അറിയോ? ആ മക്കത്തേക്ക്ങ്ങനെ പോവുവാണ്. അപ്പോ അവർക്ക് ഇങ്ങനെ പരിപാടി വെച്ചിട്ട് ഭക്ഷണൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഇണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ രാത്രി നാളെ രാവിലെ പോവും. ഒരു മണിക്ക് എറങ്ങും. അല്ല പരിപാടി കഴിഞ്ഞു. ആഹ് കഴിഞ്ഞു അതെ.
ഈ മഴയത്തൊക്കെ എങ്ങനെ പരുപാടി നടത്തി?
അങ്ങനെ വലി അങ്ങനെ ഇല്ല അങ്ങനെ പന്തലൊക്കെ ഇട്ട് അങ്ങനൊന്നും ഇല്ല. വീട്ടില് ചെറിയ രീതില് എല്ലാരിക്കും ഭക്ഷണൊക്കെ കൊട്ത്ത് യാത്ര പർഞ്ഞ്ട്ട് പോവാ വേണ്ടിട്ട് അങ്ങനെ
അതാണോ പരിപാടി ഞാൻ വിചാരിച്ച് വലിയ ഒരു പരിപാടിയാണെന്ന്.
ഇല്ലില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. യാത്ര പറയാൻന്ന് വേണ്ടിട്ട് കൊറച്ച് ഇത് വെച്ചന്ന് മാത്രം.
ആഹ് ഹാ ഹാ
ഒരു മൂന്ന് മണിക്ക് എങ്ങനാണ് ഫ്ലൈറ്റ് വരുന്നത്. നാളെ
ആ നാളെയാ പരിപാടി അല്ല സോറി നാളെയാ പോകുന്നേ നിങ്ങള് സ്റ്റുഡന്റ് ആണോ? പഠിക്കുന്നുണ്ടോ?
സ്റ്റുഡന്റല്ലാ ആക്ച്വലി ഞാന് പിന്നേ ഓ ഓൺലൈൻ ഇനി ഇപ്പം വർക് ഫ്രം ഹോമാ
ഹലോ നെറ്റ് വർക്ക് കട്ടാവുന്നുണ്ടെന്നു തോന്നുന്നേ?
കസ്റ്റമർ
ടെലി കോളിങ്ങ്
ഉം
അത് കൊറേ ആയോ ചെയ്യുന്നു?
ഞാന് ഡിസംബറി ആയതാണ്. ജോയിൻ ആയതാണ്. വർക്കെയ്യുന്നുണ്ടോ?
ഞാനിപ്പം കരണ്ടിലി ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാറ്ണ്ട് വീട്ടിന്ന്.
ക്രാഫ്റ്റോ എന്നട്ട്?
ആഹ് ക്രാഫ്റ്റ് വർക്ക് ഇങ്ങനെ ഓർഡർ വരുന്നതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് പാമ്പേ ഫോട്ടോസ് ഫ്രയിംസ് ഇപ്പൊ കരണ്ട്ലി അങ്ങനെ ചെയ്യുന്നില്ല. ഓർഡേഴ്സ് എടുക്കുന്നില്ല നോ പ്പം അങ്ങനെ ഓഡേഴ്സ് എടുക്കുന്നുണ്ട് ഓഡ്റ് കിട്ടുമ്പം ചെയ്തു കൊടുക്കും. അല്ല ഓഡറ്‌കള് അങ്ങനെ എട്ത്തിട്ടില്ല ഇപ്പോ കൊറച്ചായിട്ട്.
ആഹാ ആഹാ ആഹാ
ഇനിയിപ്പം ഓണക്കെ അല്ലേ വരുന്നേ ആഹ് ഓണത്തിന്റെ ഹാമ്പസിന്റെ ഒക്കെ കിട്ടും ചിലപ്പോ ഓഡസ്
ആഹ് ഞങ്ങടെ ഇവിടെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇയാള് ഇപ്പ ഈ ചെയ്യുന്ന പോലെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്വന്തമായിട്ട് സംരംഭങ്ങള് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മള് ഫ്രീ ആയിട്ട് പ്രമോഷൻ ചെയ്ത് കൊടുക്കും
ആണോ എങ്ങനെ?
ഓൺലൈൻ വഴി അതായത് ഞങ്ങള് ഞങ്ങൾ നമ്മടെ ഇവിടെ ലിസ്റ്റിംങ് ചെയ്യിക്കും അതായത് ഇന്ത്യൻ മാർക്കറ്റ്ന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങക്ക് അപ്പൊ അതില് നമ്മള് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മള് ലിസ്റ്റ് യ്യും ഇഷ്ടയ്യ്ത് കണ്ടിട്ടുണ്ടല്ലോ യൽ എക്സിലൊക്കെ നമ്മൾെന്തെലും ഒരു പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുമ്പൾ കിട്ടുന്ന അതേ മെത്ത ഡ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വരുന്നത് പക്ഷെ അവർ ന്ന് പറയുമ്പം ആ നമ്മളന്ന് പറയുമ്പം ഏഹ് ര ഇപ്പൊ ഒരു മാസത്തെങ്ങനെ ചെയ്യുമ്പോ നമ്മള് രണ്ടു പ്രാവശ്യം പ്രൊമോഷൻ ചെയ്ത് കൊടുക്കും
ആഹ് അപ്പോ അത് നമ്മള് പെയ്മെന്റ് ചെയ്യണോ
ആഹ് നമ്മള് ഒരു മാസം ചെയ്യുന്നേന നമ്മൾക്ക് അറു ന്നൂറ് രൂപയാണ് വരിക
അങ്ങനെലെ അപ്പ അത ആ ഒരു വെബ്സൈറ്റില് അത് ലിസ്റ്റ് ചെയ്യല്ലേ
ആഹ് അപ്പൊ നമ്മള് ഇപ്പം ഇയാൾക്ക് ഇപ്പൊ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി ആഹ് ക്രാഫ്റ്റ് ഇയാൾ പ്രൊമോഷൻ ചെയ്യുമ്പം ഇയാൾക്കും ഒരു ലിമി റ്റ് പ്രമോഷൻ ചെയ്യാറില്ലേ
ആഹ് ആഹ് അതെ
ആഹ് ഇപ്പം ഇയാളുടെ ഫ്രണ്ട്സും മറ്റുള്ള വരെക്കെ കാണിച്ച് പിന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോർവേഡ് ചെയ്താലാണ് നമ്മടെ സാധനം അങ്ങനെ പോണത് പക്ഷെ നമ്മള് പ്രമോഷൻ ചെയ്യുമ്പം ഓൾ കേരളയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്
ആഹ്
ഓൾ കേരള ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ നമ്പറ് ആയിരിക്കും നമ്മള് ആഡ്യ്യുന്നെ
ഏഹ്
ആഹ് അപ്പം താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കില് പ്രേമോഷൻ വഴിയും കസ്റ്റമറുകള വിവരും ആഹ് പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് വഴി സെ ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ചെയ് ഇപ്പ നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവര് മറ്റുള്ളവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും
ഡയറക്ട് നമ്മെളെ കോൺടാക്ട് ചെയ്യാൻ പറ്റ്യാരിക്കും.
അതെ അതെ അവർക്ക് ഡയറക്ട് നമ്മെടെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്ക്യോ കോളെയ്യോ അല്ലെങ്കിൽ അവെടെന്നെന്നെ മെസ്സേജ് അയക്കുവോ ചെയ്യണം ഉം പിന്നെ നമ്മള് ലീഡ് കളക്ട് ചെയ്തിട് ലീഡ് ലീഡ്. ലീഡ് ആഹ് അതെ ക്യാ ആവശ്യക്കാര്ടെ ഏ കോൺടാക്ട് നമ്പറ്കള്
പാ അങ്ങെനെ കസ്റ്റമേസിന്റെ ആഹ് അങ്ങെനെത്തെ അതാണോ നിങ്ങളിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക്?
അതെ അതെ അതെ ഞാൻ അതിന്റെ കോർഡിനേറ്ററാണ്.
ആണല്ലേ. അപ്പൊ ഒരുപാടായോ? ആഹ് ഒരുപാടായോ ഇപ്പ വർക്ക് ചെയ്യുന്നേ?
ആ ഞാൻ ആക്ച്വലിടെ ഡി എം ഡിസംബറിൽ കേറിതാ ഡിസംബർ.
ആഹ് ഇപ്പ കോഡിനേറ്ററായിട്ട് കേറിട്ടുണ്ടാവും അല്ലേ?
ഉം ഓപ്പറേഷവൺയിയറ്.
ആ അതെ അങ്ങനെന്തെങ്കിലും വർക്ക് വേണം. ഉം നമ്മളിങ്ങനെ വെറുതെയിരുന്നിട്ട് കാര്യയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പ്പഴല്ലേ. കയിൽ അഞ്ച് പൈസ ഉണ്ടാവുമ്പോഴല്ലേ നമ്മെക്ക് വെലയൊള്ളൂ.
ആ നമുക്ക് ഒരു വിലയും നിലയ നിലയം വിലയും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എല്ലാരും തട്ടി
ആഹ് അതെ നമുക്ക് അല്ലെങ്കിലും ഹസ്ബന്റിന്റെ അടുത്ത് ഉണ്ടന്ന് പറഞ്ഞിട്ട് കാര്യമി ല്ല അല്ലെങ്കില് ഫാദറിന്റെ കയ്യിലു ണ്ടന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല മക്കളടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മടെ കയ്യില് വേണം നമ്മള് ഇൻഡിപെൻറ് ആവണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ എനിക്കിങ്ങനെ ജോലിയെ ക്കെ ചെയ്യുന്നവരെ കണ്ടാല് എനിക്ക്നല്ല ബഹുമാനാണ് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് നല്ല ഇഷ്ടാ പഠിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതെ ഞാൻ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞിരുന്ന് നോക്കണേ ഇപ്പോ ഞാൻ പ്രഗ്നന്റ് അതുകൊണ്ടാ അടങ്ങിയിരി നിക്കുന്നേ പിന്നെ ചെയ്യണന്ന് വിചാരിച്ച് നിക്കയാണ് ചെയ്യണം എന്തെങ്കിലൊക്കെ പഠിച്ചിട്ട് ഉം ചെയ്തെടുക്കണം. ഓല്ലേ ഇല്ല ഇപ്പോ പഠിക്കുന്നില്ല പഠിക്കണന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പ്രഗ്നന്റ് ആണ് അതുകൊണ്ടാണ് അയക്കാത്തത് ഞാനിങ്ങ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കണ ന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാലോ? അതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താക്കാ ആ ഹസ്ബൻറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞപാട് ഇല്ല താല്പര്യം ഉണ്ടായിരുന്നില്ല
പോകാനോ
ആ ഞാന് ജോലിക്ക് പോന്നുന്നത് ഇഷ്ടല്ല ഞാനിങ്ങനെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയൊക്കെ വീട്ടിന്ന് ചെയ്യാൻ പറ്റുന്നുന്നത് ത് ചെയ്തോന്നെക്കെ പറയും അതിന് ഭയങ്കര ഇതാ അതിന് ഭയങ്കര സപ്പോർട്ടാ വീട്ടിന്ന് ചെയ്യുന്നതിനെക്കെ ഇനിയിപ്പം റീ ല്ലങ്ങൊക്കെ ഇല്ലേ ഡ്രസ്സിന്റെ ഇതൊക്കെ
ആ എടോ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുക്ക് ഇവിടുന്ന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു ഓർഡർ കിട്ടുവല്ലോ
ആ അതെ ഓർഡർ വരുമോ പ്രമോഷന്റെ ഇത അറിയാ എനിക്ക് കൊറച്ചൊക്കെ അതങ്ങനെ ചെയ്താ നല്ലതാണ് ഇപ്പം ഫേസ്ബുക്കില് കൊടുക്കല് അങ്ങനെ ഇൻസ്റ്റയില് കൊടുക്കലൊക്കെ ഇല്ലേ അങ്ങനെ അതിനെപ്പറ്റി കേട്ടിട്ട്
കാര്യം ഉണ്ട് വേറെ കാര്യള്ളൂ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റ എന്നൊക്കെ പറയണേ
ആഹ്
ഭയങ്കരം റൂഡിച്ചന്ന കാര്യങ്ങള ഒര് രക്ഷയില്ല
ആണ്ല്ലേ അല്ല ഞാൻ ഇതുവരെ അതിലൊന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ അതിനെ പറ്റി അറിയില്ല ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ട് നമുക്ക് ഓഡോസിപാട് വരും എന്നൊക്കെ പറയുന്ന ചെല ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ണ്ട് അങ്ങനെ അറിയുന്നല്ല അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആഹ് ആണ്ല്ലേ